കേക്കമായി കേക്കുന്നുണ്ടോ ആ യാത്രയൊക്കെ എങ്ങനെ എങ്ങോട്ടൊക്കെയാ പോവാറ്
പിന്നെ അങ്ങനെ യാത്രൊന്നും പോവാനില്ല പിന്നെ ഫാമിലിയ ഒക്കെ ആയിട്ട് എപ്ലോങ്കിലും ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്യുമ്പോ അങ്ങനെ പോകും
പോയപ്പോ ഉ ഒരിത് എങ്ങനെയായിരുന്നു
ആലപ്പുഴ ഭയങ്കര നല്ലതേനി ട്രെയിനിലൂടെ ആന് പോയിനിയത് അപ്പൊ
ആ് ട്രെയിൻലാ
ആഹ അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഏനി പോയപ്പോ എല്ലാർക്കും നല്ല ഇഷ്ട ട്ടായിനി
പല വിധം ള്ള ഇതിലേ കയറാൻ പറ്റി ട്രെയിൻൽേ കയറാൻ പറ്റി
ആ അതന്നെ അതും കാണാൻ പറ്റി പിന്നെ ആലപ്പുഴ ബീച്ച് ച്ചില് പ്പോയി
ആണോ
ഉം ആലപ്പുഴ ബീച്ച് നല്ല അടിപൊളിയാ എന്താ രസംന്നറിയൊ ആ നല്ല രസാ കാണാന് നല്ലൊരു ശാന്തത അവിടെ പ്പ എന്തോരു നല്ല വൃത്തിയാ ബീച്ചേന്നെ നല്ലൊരു വൃത്തി മറ്റേ നമ്മള് വേറെവിടെ ബീച്ചിലോക്കെ പോയ ഭയങ്കര ചെറക്കായിട്ടല്ലർക്കും ഉ ഇവിടെ നല്ല വൃത്ത്യാ എന്തൊരു രസാര് ന്നെ അവിടെന്നെ കൊറേ നേരം സ്‌പെന്റ് ചെയതങ്ങള് ഞങ്ങൾ രാവില ബീച്ചേക്ക് പോയീന് ഞങ്ങള് ഒരു രാത്രി ആനപ്പോഴേക്കും പോയ ഒരു ഒമ്പത് മണിന്റെ ട്രെയിന്
അതെ
എത്തിയത് ഞങ്ങളൊരു സുബൈ ആ നാല് അഞ്ച് മണിയൊക്കെ ആയേരാണ്
അതെ ആ എന്നിട്ട് അവിടെ താമസിച്ചോ
താമസിച്ചില്ല ഞങ്ങള് പിന്നെ അന്നനെ പോന്ന്ണ് കാരണം താമസിക്കാനുള്ള ത്
കിട്ടീല അങ്ങനെ നിങ്ങള് തുടർച്ചയായി തന്ന തന്നെ പോക്കൊണ്ട്
ആഹ അങ്ങനെ പോകുന്ന അങ്ങനെ പോന്ന് സ്കോട്ടില് പോയാൽ പിന്നെ അപ്പന്നെ പോന്ന് വൈകുന്നേരം
അതെ
ആഹ
പക്ഷേ നല്ല അടിപൊളി അയിന്ന് അത് നല്ല രസേന്ന് ഇഞ്ഞും ഇഞ്ഞും പോവാന്ന് തോന്നും അവിടെ
പിന്നെയും പിന്നേും പോവാ തോന്നും അത്ര നല്ല ആക്കെ അവിടെന്ന് ഹൗസ് ബോട്ടില് തന്നെയാണ് കഴിച്ചത്
ആ അതാ അവിടുന്ന് തന്നെ കഴിച്ചത് രാവിലെ പിന്നെ ഞങ്ങളൊരു ഇത് തട്ടുകട അങ്ങനെരു ഇത്ണ്ടായിന് അവിട്ന്നാ കഴിച്ചത് ആഹ
എന്തായിരുന്നു അവര് ഹൗസ് ബോട്ടിലെ ഉച്ചക്കത്തെ ഊണൊക്കെ
ഉച്ചക്ക് നമ്മളെ സാധാ ചോറും മീൻ പൊരിച്ചതും അങ്ങനെ അല്ല പലേ തരം കൂട്ടാനുകള് ഉണ്ടായിന്ന്
അതെ
ഉം പിന്നെ കരിമീനോ അങ്ങനെ എന്തോ ഇനി മീന് തോന്നുന്നുണ്ട് ഉം ആ കരിമീൻ ആ
പിന്നെ അവര് താറാവിന്റെതൊക്കെ ചോദിച്ചായിരുന്നു
അത് അത് ചോദിച്ചു ചോദിച്ചില്ലാന്ന് തോന്നണ്
ആഹ താറാവിന്റെ കഴപ്പം ഇല്ല താറാ ആഹ് താറാവിന്റെ ഒക്കെ അവര് ചോദിച്ചിട്ടുണ്ടായി
ഉം ആ നല്ലണ്ട് നല്ല രുചിയെനു ഉ
പിന്നെ വേറെ എവിടെയാ പോയി
പിന്നെ ഏഹ് വയനാട് പോയി
ആഹാ വയനാട് പോയി റ്റുണ്ടോ ആഗ്രഹാണ് വയനാട് പോയി ഇതുവരക്കും പോയിട്ടില്ല വയനാട് ഏതു ഭാഗത് പോയേ
വയനാട് ഞങ്ങള് പൂക്കോട്ട് ലേക്ക് അങ്ങനെ ഒരോ
പൂക്കോട്ട് ലെയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്
ഉം ആടാ ആ അവിടൊക്കെ പോയി പിന്നെ ഉം പിന്നൊരു പൂ മല്ലികത്തോ സൺ ഫ്ലവർ തോട്ടൊക്കെ ഉണ്ടായിന് അയില് പോയി
ആണോ
ആ നിങ്ങള് ആ വയനാടിലിണ്ടായിന് അപ്പോ എവിടെ ഗുണ്ടൽ പേട്ടാ ഭാഗാന്ന്‌ തോന്നു
ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ടാന്ന് പറയുമ്പോ തമിഴ് നാടാ
ആ അവിടെ എവിടോ ആണ് അന്നങ്ങള് പോന്നപ്പ പോ വരുമ്പോളാണ് അത് കണ്ടത് സൺഫ്ലവർ തോട്ടം പിന്നെ അയിലൊക്കെ എറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കൊറേ നേരം അവിടെ ഇരുന്നു
അതെ
ഉം
ഈ വയനാടിനെ കുറിച്ച് അധികം ഈ പേര് വന്നത് ഇപ്പൊ ഈ ഉരുൾപൊട്ടലൊ ണ്ടായില്ലേ ഉരൽമലാ
ആ അതന്നെ ചുരൽമല മുണ്ടക്കൈ ആഹ്.
അപ്പ അതൊക്കെണ് നമ്മള മൈൻഡില് പെ
ആ പ്പ അവിടൊക്കെ ആ അതന്നെ എല്ലാരും അഅ് കാണാൻ പോവ്ണു അങ്ങനെ കണ്ട്.
പഷേ നമ്മക്ക് അവിടെ താമസിക്കുന്നൊരവസ്ഥ എ വെല്ലെ അവരാ
അന്താണ്. പ്പത് ആലോയിക്കുമ്പ അമ്മക്കന്ന ആലോചിക്കുമ്പോ എന്തോ ആണ്.
അല്ല എല്ലാരും പോയി ഫോട്ടോ എടുക്കുന്നേ അപ്പൊ അവരവസ് സിന്നിം കിട്ടാനെ ത്രയോ പേര് ഇണ്ട് അപ്പം. ഞാനൊരുത് ക ഒരു വീഡിയോയില് കണ്ട് ഒരാൾ ഇങ്ങനെ കാണിക്ക്ന്ന് ഇവിടെന്നാണ് പോയത്. അപ്പൊ അത് നമുക്ക് പേടിയാവുന്ന അത് വന്ന ആ ഒരു രാത്രിയുടെ ഒരു അവസ്
ആ അത ആ ഞാനും ഇങ്ങനെ ആലോയിക്കും എങ്ങനെപതൊ
അതിന്റെ ആ ഒരു കുറെ സീ സീ ടി തന്നെ നെഞ്ച് ഭയങ്കര ഒരു ഭാരം പോല അത
അതന്നെ ആ
ആ സമയങ്ങളിൽ കൊറെ ആൾക്കാര് അവിടെ പോയിട്ട് ആവശ്യ ഇല്ലാതെ കുറേ
ഫോട്ടോ എടുക്കലും അതന്നെ ഉം
ആ മണ്ണിനടിൽ ചിലപ്പം ആരെങ്കിലോക്കെ ഉണ്ടാവും
ഏ പറയാണ്ടോ
അതന്നെ പറയാണ്ടോ ഇപ്പൊ രണ്ട് വർഷം ആവാനായിപ്പത് ഈ ജൂലൈ വന്നാ രണ്ട് വർ ഷാവാനായി.
അതേ.
ഉം.
ന്താ ബസ് ത്തെ വല്യൊരു വായിരുന്നല്ലേ കേരളത്തിലെ
ദുരന്തനി
തീരാ നഷ് ടം തന്നെയാണത്
തീരാനഷ്ടം തന്നെയാ മുന്നൂറ്റി എത്ര
ഓ അയിലുണ്ട് എത്രോ ഉണ്ട് മുന്നൂറൊന്നും അല്ല
ആ സമയങ്ങളിലൊക്കെ നമുക്ക്
ഏ അത് കാണാൻ കഴുലേനി ആ ന്യൂസ് കേൾക്കുമ്പോന്നെ ഒരു വേദ
വേദനയും ആ ആ സമയത്താണ് വേറെ വേറൊരു വാർത്തയും വന്നു മറ്റേ അർജുൻന്ന് പറയുന്ന
ആഹ അതന്നെ ഷിരൂരില് ആഹ ഉം ഉം അതും വലിയൊരു ദുഃഖം ദുഃഖം തന്നെയാണ്
ഇതേ ഇത് രണ്ടും
ആസമയത്തന്നെയാണ് ആദ്യം ആ ഇത് കഴിഞ്ഞിട്ടും ഇവന്റെ കിട്ടിയിട്ടില്ല ബോഡികളൊന്നും പിന്നെ കുറേ ദിവസം എഴുപത്തി എത്രയോ ദിവസം കഴിഞ്ഞാലല്ലേ
കിട്ടിയത് അതൊക്കൊരു വല്ലാത്ത
അതന്നെ ഓരോ എന്ത് പറയാന അതന്നെ
അ ഇനി എല്ലാവരും ആക്കട്ടെ ല്ലെ ഞങ്ങളിൽ നിന്നും
ഉം
അങ്ങനെയാണ് വയനാടിനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് നമുക്ക് മൈൻഡില് വര
ആ അതന്നെ ഇപ്പ അതന്നെ വരുള്ളൂ ചൂരൽ മല മുണ്ടക്കൈ അതന്നെ
നമുക്ക് വയനാട് പോവാം ന്നൊക്കെ ആരേലും പറയുമ്പോ പെട്ടെന്ന് നമ്മളെ മൈന്റ്ല് വര
ആ അതെന്നെ
പിന്നെ വേറെ എവിടൊക്കെ പോയിട്ടുണ്ട്
പിന്നെ അങ്ങനെ വല്ലാതെ പോയിട്ടില്ല. പിന്നെ ആ ഊട്ടി പോയി ണു ഊട്ടി
ആ ഊട്ടീല് ഞാനും പോയി് എന്താ തണുപ്പ്
ആ എന്താന്നോ തണുപ്പും പിന്നെ ഗാർഡനും അങ്ങനെയൊക്കെല്ല കാണാനൊള്ളൂ. ആ ആ റോസ് ഗാർഡ് അ പിന്നെ, ബൊട്ടാണിക്കൽ
ബൊട്ടാണിക്കൽ ഗാർഡൻ ആ പിന്നെ മുട്ടിയുടെ ആ ഭാഗ ത്താണെന്തോ ഞാന്
പിന്നെരു ഷ് മലൽ എന്തോ ഒരു മൊട്ടാത്തെ ഒരു മല എന്തോന്ന് പറയാ മൊട്ടമലേ മൊട്ട കുന്നോ അങ്ങനന്തോന്ന് ആ ഒരു സിനിമ ഷൂട്ടിങ്ങ് ഒ ഒക്കെ നടന്ന് അങ്ങനെ എന്തോ പറഞ്ഞ് ആ അവടിം പോയീന്ന്. അത് ഫുള്ള് മലെണ്
വൃന്ദാവൻ ഗാർഡൻ ന്ന് പർഞ് ഒരുതില് ഞാൻ പോയായിരുന്നു അതായത് അവിടെ ഈ വാട് വെള്ളത്തിന്റെ ഈ നൃത്തം കാര്യങ്ങളൊക്കെ ഉള്ള അത് ഊട്ടിലാണോ ക്കറിയില്ല
ഉം അഹ് മൈസൂര്ല്ല
ആ മൈസൂരിലാണെന്ന് തോന്നല്ലേ
ആ മൈസൂരിലാ തോന്ന്ണ്ട്
ഞാൻ ഈ ഊട്ടി മൈസൂരക്കെ ഒര് യാത്രയിലാ പോയത്
ആ
കണക്റ്റ് ആവുന്നി ഏതാണെന്നോ മൈസൂര് പോയിട്ടുണ്ട്
മൈസൂര് പിന്നെ സൂമ് ആക്കനെ കാണാണ്ട്
ആ പിന്നെ കൊടഗ് ഭയ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കൊടകിലെ ഈ ഈ കാവേരിയ നദി ഒഴികി കാവേ ഏ ആ ഏതോ ഒരു നദിയാ. ഒഴുകി വരുന്ന സ്ഥലമുണ്ട് അവിടെ ഈ നമ്മളെ മറ്റേ കയാ കിങ്ങ് പോലെ കേറിയിട്ട് ഭയങ്കര ഒഴുക്കാ. എന്ന് വെച്ചാ ഇങ്ങനെ പറേന്റെ ഇടയിലൊക്കെ ഭയങ്കര കേറാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയുള്ള പേടി പോയാൽ ഞാൻ ഈ റൈഡിൽ കയറൂല്ല. ഭയങ്കര പേടിയാ ഈ വെള്ള ഇന്നുണ്ടല്ലോ അതിൽ എത്രയും പോകും പക്ഷേ ച്ചെറക്കത്തില്ല. എനിക്ക് വെള്ളം കണ്ട് വിരളി പിടിച്ച ച്ചണക്കാ കേറത്തില്ല. അപ്പൊ അത് പോയി. അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ്ന്ന് വെച്ചാ അടിപൊളി ഒരിക്കെ അങ്ങ് പോണം ഒരാക്ക് അറുന്നൂറ് വെച്ചാ വാങ്ങിച്ചത്.
അതെ ആഹ്
നാല് വർഷം കഴിഞ്ഞു. ഇങ്ങനെ വെള്ളത്തിന്റെ കാടാണ്. വലത് സൈഡും ഇടതു സൈഡും കാടാ കണ്ടൽ താട പോലെ
ആ ഉം അത് നമ്മള് ഒറ്റക്കാ പോണ്ടേ അല്ലെങ്കി വേ കൂടാളിണ്ടാവും.
നാല് പേര് ഉണ്ടാവും അത് കൂടാതെ ഒരാളുണ്ടാവും. കൂടെ അതെ അപ്പം നമ്മൾ ഒരാള് ബേക്കിലിരിക്കും ഇതിന്റെ പ്രധാനപ്പെട്ട ആള് പുറകിലിരിക്കും നമ്മള് തൊഴയ എന്തെങ്കിലും ഒരു നമു പറ്റാത്ത അവസ്ഥായി പാറക്കിടയിലേ ങ്ങ് കുടുങ്ങിപ്പോവും പേടിയുള്ളവർക്ക് ക തന്നെ പേടി അവർക്ക് പ്രാന്താന്ന് പറയും ഇതരം ഭയങ്കര ആഴം ആണ് എത്രയോ ആഴുണ്ട് അവിടെ
ഉം ഉം
ന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം നമ്മള് തൊഴഞ്ഞ് അക്കരഇക്കര വരും അക്കര വന്നിട്ട്
അതെ ആഹ
ഒരു റോഡിൽ കേറുമ്പോൾ അവിടെ ജീപ്പ് വരുംനമ്മള് എവിടന്നാണോ പുറപ്പെട്ട ആ സ്ഥലത്ത് ജീപ്പ് ട്ടീ ക്കൊണ്ടാക്കും അത്രയും നമ്മ
ആഹ എന്നിട്ട് പിന്നെ ജീപ്പില് കേയറല്ലേ നമ്മള്
ആ ആ ജീപ്പി കയറിയിട്ട് വേണം തിരിച്ചു വരാൻ തിരി ച്ചും നമുക്ക് തൊഴയാൻ പറ്റില്ല ഒരു സൈഡ് തൊഴയ്പോ നമ്മള് ചെത്തു പക്ഷെ ഭയങ്കര രസവാ ഉം ഒരു തവണയെങ്കിലും അതൊന്ന് പോയി ഇതാക്കണം കേട്ടോ അങ്ങര പോ പേടി ഇല്ലെങ്കില് മക്കളള്ളൊന്നും കേറ്റരുത്
ഏ
ആ അതെ